കേൾക്കുന്നുണ്ടോ ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം കേൾക്കാം ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് സുഖായിട്ടിരിക്കുന്നോ ഉം യാ കേൾക്ക്ന്ന്ണ്ട്
നമ്മുടെ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നന്നായിട്ട് കേ
ആഹ് ആ ശെരി
പ്ര ആ ഇവിടെ തകർത്ത് മഴ പെയ്യുകയാണ് ആ സുഖാ സുഖാട്ടിരിക്കാ നല്ല മഴയായിരുന്നു ആ ആ ഭയങ്കര മഴ വൈകുന്നേരം തൊട്ട് മഴയാ
ആഹാ ഇവിടെ തീരെ മഴയില്ലാട്ടോ ഇവിടെ ഇന്ന് നല്ല വെയിലുണ്ട് ഇന്ന് വൈകുന്നേരം എന്തൊ
ആണോ ഇവിടെ ആണെങ്കി ആ ഇവിടെ രാവിലെ തൊട്ട് കാലാവസ്ഥ മാ മാറിക്കാ മൊത്തത്തില് ഇരുട്ട് ആ പക്ഷെ രാവിലെ വലിയ മഴയായിട്ടില്ലായിരുന്ന് ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര മഴ
അത് ശെരി ആ
ആ സ്കൂൾ വിളിക്കാൻ പോയിട്ട് തിരിച്ചുവന്നപ്പോഴേത്തേക്കും മഴയായി പോയി പിന്നെ കുറെ നേരം ഒരു കടേ കേറി നിന്നേത് എന്നിട്ട് ഇങ്ങ് പോന്ന് മഴ തോന്നപ്പോ പെട്ടെന്ന് ഇങ്ങ് പോന്നു
ആണോ ഇനിയിപ്പോ വെള്ളം പോങ്ങാനുള്ള വല്ല ചാൻസും ഉണ്ടോ ഇവിടെ ഇന്നൊന്നും മഴയില്ല ഇവിടെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് മഴ പെയ്തായിരുന്നേ അന്ന് രാത്രി രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു പിറ്റേ ദിവസം കറണ്ടും ഇല്ലായിരുന്നു അങ്ങനെ മഴ പെയ്തു അത് കഴിഞ്ഞ് പിന്നെ മഴയൊന്നും പെയ്യ്തിട്ടില്ല പിന്നെ നല്ല വെയിലാ വരുന്നേ ഇന്നൊക്കെ
ഇവിടെ വഴിയില് ഞങ്ങടെ ആ പോകുന്ന വഴിയിലാണെങ്കി നല്ല വെള്ളവാ ഇപ്പം നല്ല വെള്ളവാ നടക്കാൻ പറ്റത്തില്ല തെളിയും വെള്ളം എല്ലാം കൂടെ വെള്ളം അങ്ങനെ കേറത്തില്ല കേറി അങ്ങനെ നിൽക്കത്തില്ല എന്നാലും മഴ പെയ്തതിന്റെ ആ വെള്ളം അവിടെ കാണും അപ്പം നടക്കാനൊക്കെ
നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഉം അതെ അങ്ങനെയൊക്കെയാ ഇവിടെ അതേ ഇവിടെ മഴ പെയ്തിട്ടുണ്ടേ വെള്ളം കയറത്തൊന്നുല്ല ഇതൊരു മലേന്റെ മലപോലെയാണേ അപ്പം വെള്ളം കേറുന്ന പേടിയൊന്നുമില്ല പക്ഷെ ഉം മഴ പെയ്തില്ലെങ്കി പിന്നെ ഒരു വെള്ളം കിട്ടാതെ ആകുന്ന ഒരു ഇതൊക്കെയുണ്ട്
വെള്ളം കിട്ടത്തില്ലേ അന്നേരം
മഴ പെയ്യാതെ വന്നിട്ടുണ്ടെങ്കി
ആ വെയില് സമയം ആവുമ്പോ ആ വെയില് സമയം ആവുമ്പോ ഇപ്പൊ മഴക്കാലം അല്ലേ ഇപ്പൊ മഴയുടെ സീസ
ഇപ്പൊ കൊഴപ്പില്ല ഉം ഇപ്പൊ എന്നാലും ഇവിടെ മഴയൊന്നും അങ്ങനെ വലുതായിട്ട് പെയ്തിട്ടില്ല ഇനി എങ്ങനെയന്ന അറിയില്ല കുറച്ച കഴിയുമ്പോ മഴ പെയ്യുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ചായ ഒക്കെ കുടിച്ചോ
ചായ കുടിയെ കഴിഞ്ഞു
ആഹ എന്താ കടിയൊക്കെ ഇണ്ടാക്കിയ
കടി അങ്ങനെ ഇന്ന് പ്രത്യേകിച്ച് കടിയായിട്ടൊന്നും ഉണ്ടാക്കില്ല. പിന്നെ രാവിലത്തെ മറ്റേ മാവിരിപ്പുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കി.
ആഹാ ഞാൻ ഉപ്പുമാവ ഉണ്ടാക്കിയേ. ഉപ്പുമാവിന്റെ പൊടി ഉണ്ടായിരുന്നേ. അപ്പത് കൊറേ കാലായി അവിടെ വെച്ചേക്കുന്ന് അത് ഇനി നാശായി പോവൂല്ലോന്ന് വിചാരിച്ച് ഉപ്പുമാവുണ്ടാക്കി.
അങ്ങനേ ഇത് ദോശമാവ് കൊറച്ച് ഇരിപ്പോണ്ടായിരുന്നോ അങ്ങനെ? സാമ്പാറും ഉണ്ടായിരുന്നു അപ്പോ അത് പുള്ളാർക്കും കൊടുത്ത് കഴിച്ചു എന്നിട്ട് ഞാൻ എൻറെ വീട്ടിലോട്ട് എൻറെ വീ വീട്ടിലോട്ട് വന്നത് കുട്ടികള ട്യൂഷൻ വീട്ടിലോട്ടാക്കിട്ട് ഞാനെന്റെ വീട്ടിലോട്ട വന്നതാ. അമ്മക്ക് സുഖോല്ല. അപ്പ അതിന് ഇങ്ങോട്ട് വന്നാ
എന്തുപറ്റിയെ?
അമ്മയ്ക്ക് ഇപ്പോ രണ്ട് മൂന്ന് ദിവസായി. പനി. പനി. പനിന്ന് പറഞ്ഞാ ഭയങ്കര പനി. ഇപ്പോ ച ഇപ്പൊ രണ്ട് മൂന്ന് വട്ടായിടോ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു എന്നാലും ഇച്ചിരി കൊറവുണ്ട്. എന്നാലും ശരീരത്തിന് ഒരു സുഖോമില്ല.
മഴ പെയ്തേന്റെ പനിയാണോ ഇനി?
മഴ പെയ്തതിന്റെ ആയിരിക്കാം. അങ്ങനെ ഇപ്പോ രണ്ട്മൂന്ന് ദിവസത്തോളം ആയി. രണ്ട മൂന്ന് ദിവസം അല്ലല്ലോ ഒരാഴ് ങ്ങണ്ടായി ഇപ്പം ആശുപത്രില് അങ്ങോട്ങ്ങോട്ടും പോയി വന്നോക്കിയിരിക്കുവാ. ഉം. അപ്പ എന്റെ ഉം ആ ഇപ്പം പനി മാറിട്ടുണ്ട് പക്ഷേ തലേല് ഗ്യാസ് കേറിയിരിക്കുവ ആ ഗ്യ തല ഗ്യാ കേറി ഇരിക്കുന്ന കൂട്ടത്തല് ഏമ്പക്കം പോവുന്നു ആ ഗ്യാസ് തേ അതൊണ്ട്. ഒണ്ട് ഛർദ്ദിലും അതൊക്കെ ആ ഗ്യാസ് കയറിയിരിക്കുന്നോ ന്നോ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇട്ടു. കൊഴപ്പമില്ലായിരുന്നു. ഉം ഇന്നിപ്പോ ഇരിക്കുന്നുണ്ട്.
ഏ പ്പോ ഇങ്ങനെ അസുഖ എങ്ങനെ ഉണ്ടാവും? ആ ആല്ല ന്താ
ഇപ്പ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ആണെങ്കി മൊത്തം കെടത്തയായിരുന്നു. ങ്ഹും അങ്ങനെ വൈകിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടേയി ട്രിപ്പ് ഇട്ട് കെടത്തി. ഇച്ചിരി കൊറവുണ്ട് ന്നാലും ഞാന് ഇങ്ങോട്ടേക്ക് പോന്നു.
ആ വീട് അടുത്ത്ടുത്താണോ
ആ വീട് കൊറച്ച് അടുത്താ. ഇന്ത ഇങ്ങോട്ട് വരാം.
ആ ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നാല നല്ല പ്രശ്നമായിട്ട് വരുവാ ഇതും
അ അതെ ഇപ്പ അമ്മ അമ്മയുണ്ട് അമ്മയുടെ അമ്മയ ഉള്ളതുകൊണ്ട് എക്ക് പെട്ട എപ്പോഴും ഇപ്പോഴും വരണ്ട അതുകൊണ്ട് അമ്മുമ്മഉള്ളത്ണ്ട് പിന്നെ അനിയത്തി ഉള്ളത് ആ അമ്മയും അമ്മൂമ്മയും പിന്നെ ആങ്ങളെയുണ്ട്
ആ
പിന്നെ അനിയത്തി ഉള്ളത് കൊട്ടാരക്കരല്ല അവിടെ ജോലിക്ക് പോയില്ലോ അതോണ്ട് ആ
അപ്പം ഓക്കേ ഇവര് മൂന്ന് പേരും ആണ് നിക്കുന്നല്ലേ അപ്പൊ പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കിയാൻ മതിയല്ലേ
ആ ഇടയ്ക്ക് കുട്ടികളുടെ കാര്യം എല്ലാം നോക്കി കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും
ആ ഹാ പിന്നെ രാവിലെ സ്കൂളിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞിട്ടണെങ്കിലും അല്ലെ അങ്ങനെ
ആ സ്കൂളിൽ വിട്ട കഴിയുമ്പം കുറച്ച് സമയം കിട്ടുവല്ല സമയത്ത് ഇന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇന്ന് മഴ മഴ ആയതുകൊണ്ട് ഇച്ചിരി ഒന്ന് തോന്ന അപ്പം ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ കുട്ടികളെ വിളിക്കാൻ പോയപ്പോ തൊട്ട് മഴയായിരുന്നു ഇപ്പൊ മഴയന്ന് തോന്നുന്നു അന്നേരം ഞാന ഇങ്ങോട്ടേക്ക് പോന്നു
പ്രായം ഉള്ളതാണോ
ആ വല്യ പ്രായ ഒന്നു മി ല്ല എന്നാലും പത്ത ആ ജോലി എ നടക്കും ആ ആ അങ്ങനെ വയ്യ നാളന്നുമല്ല ഇതുവരെ കുഴപ്പമൊന്നുമല്ല അങ്ങനിരിക്കട്ടെ എന്ന നടക്കി അങ്ങോട്ടും ഇങ്ങോട്ട് പോയ പാല് മടിക്കാൻ പോയതക്കെ ഉം എഴുപത് വയസ്സാകും എഴുപത് ഇരുപത്തിരണ്ട് വയസ്സാകും
ആ
ഉം അത്രേ ഉള്ളു
ആആഹാ
ജോലിക്ക് പോകുന്ന ആളായിരുന്നു പിന്നെ ഇപ്പൊ ഈടെ ആയിട്ട് കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു ഒന്ന് വീണ് അപ്പൊ കൈ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരുന്ന കൊണ്ട് ഇപ്പൊ ജോലിക്ക് പോകത്തില്ല മറ്റേ ജോലിക്ക് അങ് പോകും
ആ ആ
ഉം അതോണ്ട്പ്പൊ പോന്നില്ല എവിടെന്ന് പോവുവാണോ
എങ്ങനെ ഇല്ല എന്റെ വീട് ഇല്ല റോഡിന്റെ സൈഡിലാണേ അതാ
ആ ഇല്ല ഇപ്പൊ ഒരു സൗണ്ട് കേട്ടാ അതാ ഞൻ ചോദിച്ച എവിടെലും പോവാണോ
അ അതിലൂടെ ആ ലോറി പോയത് ഉം റോഡിന്റെ തൊട്ട് കുറച്ച് ഇപ്പുറത്തേക്കാണേ അവിടെ എങ്ങനെ റോഡൊക്കെ ഉണ്ടോ റോഡിന്റെ അടുത്താണോ എങ്ങനാ
ആ റോഡ് റോഡിനോട് ഉള്ളിലോട്ട ആണ് വഴി ഉം കൊറച്ചു ഉള്ളിലോട്ടരു വഴി ആ ബീടാ
ഇതിപ്പോ റോഡ് സൈഡിലായണ്ട് ഫുള്ള് വണ്ടി പോകുന്നതിന്റെ സൗണ്ടും ബഹളോ മുഴുവൻ ഒരു ഒരു എനക്കിഷ്ടമല്ല അങ്ങനെ
അങ്ങനെല്ലേ എപ്പഴും സൗണ്ടാ
എപ്പോഴും സൗണ്ടാ രാത്രിക്കൊക്കെ ആയാലും നമ്മളിങ്ങനെ രാവിലെ എണീക്കുമ്പോ തന്നെ ഒരു ലോറി പോകുന്ന സൗണ്ട് കേട്ടിട്ടാ എണീക്കുന്നത്
എണ്ണീക്കുന്നത അത്രയ്ക്ക അടുത്താല്ലയോ
നമ്മുടെ വീടിന്റെ മുറ്റത്ത് മുറ്റം കഴിഞ്ഞിണ്ട് അപ്പറത്തെ റോഡ് വ ഉം അങ്ങനെ പിന്നെ വേറെ എന്തന്തൊക്കെ എന്താ ചോറും കറിയൊക്കെ വെച്ചോ ചോറും കറിയൊക്കെ വെച്ചിട്ടാണോ വന്നേ
ആഹ എല്ലാം വെച്ചു ചോറും കറിയൊക്കെ രാവിലെ അങ്ങ് ആവും ചോറ് ചേട്ടന കൊണ്ട് പോവാനൊള്ളതോണ്ട് പരുവനം ഒക്കെ രാവിലെ അങ്ങ് കഴിയും പിന്നെ അതിലോട്ട് നോക്കണ്ട നമ്മള് പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഇല്ല കുട്ടികളെ സ്കൂളിൽന്ന കഴിക്കുന്നെ അവിടെ ചോറുണ്ട് അവർക്ക് അവര് അവിടുന്ന് കഴിക്കണം ആ പിന്നെ ആ അവിടുന്ന് കഴിച്ചാലേ ഇവർക്ക് ഈ മൊട്ടയും പാലൊക്കെ കി ട്ടത്തോള്ളൂ
ആഹ് ഇപ്പൊ മോട്ടേ പാലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ ഉ ആഹഹ
പിന്നെ നല്ല ആഹാരം ഈ പണ്ടത്തെ കൂട്ടല്ലല്ലോ ഇപ്പ ഇപ്പോഴത്തെ ആഹാരം എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ അതായത് പയറ് കടലയൊക്കെ കാണും ഏതെങ്കിലും എല്ലാ ദിവസവും ഉണ്ട് ഒന്നെങ്കി പയറായിരിക്കും അല്ലെ കടല പരിപ്പ് ഇതൊക്കെ കാണാം അതൊക്കെ കുട്ടികൾക്ക് നല്ലതല്ലേ
പിന്നെ അംഗൻവാടിൽ അംഗൻവാടിയിലൊക്കെ ബിരിയാണിയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്
അങ്കനവാടി മാത്രല്ല സ്കൂളിലുണ്ട് ബിരിയാണി ആ സ്കൂളിലുണ്ട് മാസത്തിലങ്ങാണ്ട മാസത്തി ഒരു ദിവസം അങ്ങാണ്ട് ബിരിയാണിയുണ്ട് ഇപ്പൊ ആഴ്ചയിലുണ്ടെന്ന് തോന്നുന്നു ആഴ് ചാ മാസത്തിലാ തോന്നുന്നു ഏതോ ഒരു ദിവസം ബിരിയാണിയുണ്ട് ചിക്കൻ ബിരിയാണി ആയിരിക്കും മചിക്കൻബിരിയാണിയാ
നമ്മളൊക്കെ പോകുമ്പോ കഞ്ഞിയും പയറുംക്കെല്ലേ
ഞാനൊക്കെ പഠിക്കുമ്പോ കഞ്ഞിയും പയറും മാത്രേ ഒള്ളൂ ചോറൊന്നും ആയിട്ടില്ലായിരുന്നു ചോറ് പിന്നെ ഞങ്ങ ഞാനൊക്കെ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ആ സമയമൊക്കെ ആയപ്പോഴാ സ്കൂളില് ചോറ് വന്നത് ആ ആ ടൈമൊക്കെ ആയപ്പഴാ
ചോറുണ്ടായിരുന്നു പക്ഷെ ഇത്രക്ലാസ് വരെ കാണത്തുള്ളൂ നമ്മൾ അപ്പം വല്യ ക്ലാസിലോട്ട് കേറി കഴിഞ്ഞാ നമുക്ക് പിന്നെ കിട്ടത്തില്ല ഞാൻ എനിക്ക് ഒന്ന് ഏഴ് എ എട്ടാം ക്ലാസ് വരേങ്ങാണ്ടെ ഉള്ളാരുന്നു
ഉം ഇപ്പൊ പിന്നെ സാമ്പാർ സാമ്പാർ സാമ്പാറൊക്കെ ഉണ്ടല്ലോ അല്ലെ സാമ്പാർ ഉപ്പേരി
സാമ്പാറുണ്ട് സാമ്പാർ കാണും ഉപ്പേ ഉപ്പേ ഉപ്പേരിയുടെ കാര്യം എനിക്കറിയില്ല ഇവിടെ ഉപ്പേരി ഒന്നുല്ല പക്ഷെ സാമ്പാറുണ്ട്
എനിക്കും അറിയത്തില്ല ഇപ്പൊ എന്തൊക്കെയാ കൊടുക്കുന്നെന്ന് ചിക്കൻ നോൺവെജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോൺ വെജ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും
നോൺവെജ് എന്തുവാ അവര് തോരൻ എന്തെങ്കിലും കാണും
ആ
മെഴുക്ക് പെരട്ടിയോ
ആ ഓക്കെ അങ്ങനെയൊക്കെ ഉം എന്തായാലും എന്തോ പനിയാണോ പനി പിടിച്ചു പോയി ആ എന്തുപറ്റി സി
ചൊമയായി ഉം ഞാനീ മഴയൊന്ന് നനഞ്ഞാരുന്നു
മഴ നനഞ്ഞിട്ടുണ്ട് പിന്നെ ആഹ്പെട്ടന്ന് പെയ്ത മഴയൊക്കെ പെയ്തിട്ടണ്ടല്ലേ ഇതേവരെ ഇത്രയും കാലം നല്ല വെയിലായിരുന്നു ആ വെയിയില് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വര്ന്ന മഴയെ
അതെ സ്കൂള് വിളിക്കാൻ പോയപ്പോഴേ കൊറച്ച് മഴ നനഞാരുന്നു ഉം
അപ്പൊ കുട്ട്യോള് എങ്ങനെയോ മറ്റേ ട്യൂഷന് പോവോ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നേരെ ട്യൂഷന് പോവും എത്ര മണിക്കൂറ്
ഒന്നൊന്നര മണിക്കൂർ അത്രയും നേരംഉം ഇപ്പ തലേ വെള്ളം ഇറങ്ങിട്ടാ തോന്നി രിക്ക്ന്ന് നിറയെ കേറി അ റീല്ല ചൊമ ഉം സ്ഇനിയിപ്പ പനിയ ഒറപ്പാ
ആഹ പനി പ പനിയൊക്കെ ഒരാക്ക് വന്നിട്ടുണ്ട് പിന്നല്ലേ എല്ലാക്കും എല്ലാറ്ക്കും വരാൻല്ല ഹ് ഹ് ഹ്
മ്മ അജി കട്ട
പിന്നെ വേറെ ഉം
പിന്നെ ന്നമ്മളനിയത്തിംങ്ങോട്ട് വന്നായ്രുന്നു
ആഹ്
കുഞ്ഞമ്മ
ആഹ്
വന്നിട്ട് പോവാ പോവാന്ന് പറഞ്ഞ് പോവാ
ആഹാ അവരും അടുത്തുള്ളേ അടു ത്തന്നെയാണോ
കൊറച്ച് ബടത്ത
മടക്ക് ആഹ് അങ്ങോട്ടേക്ക് പോണല്ലേ
കൊറച്ച് പോണം ആഹ് ശരി ശരി